ഏഹ
കേൾക്കുന്നുണ്ടോ
ആഹ കേൾക്കുന്നുണ്ട്
എന്തൊക്കെ വിശേഷം അതെ സുഖം നിങ്ങൾക്കോ
സുഖാണ് ഉ എന്തായി പൈശല്ല എന്താ എ കഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുള്ളു
അതെയോ
ഇപ്പൊ വിളമ്പാനും ഒക്കെ ഇണ്ട് ഉം നിങ്ങളതൊക്കെ കഴിഞ്ഞോ
അല്ല നമ്മളതും കഴിക്കാൻ സമയം ആവുന്നുള്ളു
ആഹ് അത് ശരി പിന്നെന്തൊക്കെയാണ് കുട്ടികളോ കുട്ടികളൊക്കെണ്ടോ ആഹ് ശരി പണിയൊന്നും കഴിഞ്ഞിട്ടില്ല പണി ഇപ്പ എനിക്ക് മൂന്നാള്ണ്ട് ഉ ആരാ ആരന്താള് സ്കൂളരാക്കുന്നുണ്ടോ ക്ലസ്റ്റർ മീറ്റി വങ്ങിച്ചച്ച് സ്കൂളില്ല
അതെ
ആഹ ആ പിന്നെ എന്തൊക്ക
നിങ്ങളെ പണിയൊക്കെ കഴിഞ്ഞോ
ഉം എന്ത്
നിങ്ങളെ പണിയൊക്കെ കഴിഞ്ഞോ
പ കഴഞ്ഞിട്ടില്ല
അതെ
ങ്ങ
ലക്കെ
കാലാവസ്ഥ ഒന്നും നല്ല വെയിലുണ്ട്
അതെ പൊതുവെ മഴ കുറവാണല്ലോ
ആഹ അതെ പക്ഷെ ഞൻ രാവിലെ എല്ലാം വന്നിന്ന്
ആദ്യൊന്ന വ ഈ മാസമക്കെ ആവുമ്പോ വെൽ തന്നെ കാണ കാണാറില്ലായിരുന്നു
ഇടുണ്ട് നല്ല ഇടിന്റെ
ഏ ഈ ഭാഗത്തേക്ക് അങ്ങനെ ഇടി കൊ ഇപ്രാവശ്യം കൊറവാ
ഏ നല്ല ഇതിൊക്കെ ഇണ്ട്
ആഹ ആഹ
പിന്നെന്തൊക്കെയണ്ട് ചോറ്റ എന്താ ചോറ്റു പൂട്ടാനൊക്കെ ഉ
ചോറ്റ കൂടെ മീൻ കറി
അ ശരി ഇവിടെ തേങ്ങാ ചോറ അറിയോ
അതെ ഓ അറിയോ
ആ
നമ്മള് മഞ്ഞച്ചോർ വെക്കും പോോലല്ലേ
ആ അതെ അതെ തേങ്ങ ഇടും കൊറ
ആഹ ആഹ ആഹ ശരികള ട്ടാ ആ നിങ്ങ അവിടുത്തെ സ്പെഷ്യൽ ആയിരിക്കുംല്ലേ
ആ തേങ്ങാച്ചോറ് സ്പെഷ്യൽന്നെ രസമാണ് ബീഫ് ഉണ്ടായാല്
ആ അതെ അതെ ഇങ്ങനെ കേക്കല്ലാംണ്ട് ഉണ്ടാക്കുന്നത്. നമ്മള ഇവിടെ കുറവാണ്ടാക്ക
അത് ശരി സംമ്പരസാ നിക്ക്ഷ്ടാ പപ്പടം വച്ചതും ബീഫ് വരറ്റിയതൊക്കെ ഇണ്ടായ വേറെന്നും കൂട്ടാൻ വേണ്ട
അതെ നമ്മള് സാധാ ചോറിന്റെ അരി ഉപയോഗിച്ചി
ആഹ അതട്ടന്നെ സദ ചോറണ്ടായിത്.
ആ ആ
ആ അരിയിലെ എന്താണ് എല്ലാം കൂടെ ഒപ്പണ്ടത്തി മക്കലാണ്.
എങ്ങനെ തേങ്ങൊക്കെ ഉപ്പ
തേങ്ങ തേങ്ങ ചരണ്ടിട്ട് അതും ഈ ഉ അരിയും അതിൻ്റെ കൂടെ ഒരു നെയ്ച്ചോറൊക്കെ വിൽക്കുന്ന പോലെ തന്നെ രണ്ട് പാത്രം ഒരു ഫ്ലാസ് എണക്ക് രണ്ട് ഗ്ലാസ് വെള്ളം.
ആ ആ ആ് തേങ്ങ എങ്ങനെ സാധാ പച്ചവടക്ക ഇട്ട് എടുത്താൽ മതി ല്ല ആരിക്കണം
തേങ്ങ അച്ചയക്ക് നമ്മൾ ചിരുകിയിട്ട് നല്ലാണ്ട് തിരുമ്മ കയിട്ട് പിന്നട്ട ഉലവാ ചീരുള്ളി ഇതെല്ലാം കൂടെ ഇട്ട് കാണ്ട് വിസ്സിലടിപ്പിക്ക കുക്കറിലാണെങ്കിൽ ഇട്ട കുക്കറത്താണ് കറിയുള്ള കു എത്രള്ളമാണ് എളുപ്പാണ്
കൂടെ ബീഫ് വരട്ടല്ലേ
ത്തെത്
നമ്മള് ഉണ്ടാക്കല് നമ്മള് ഇറച്ചിച്ചോറ ഉണ്ടാക്കല് അങ്ങനെ ഉണ്ടാക്കുമ്പോ നസിച്ചോടെ നമ്മള് വെള്ളത്തി ആദ്യം നമ്മൾ ഉള്ളീം തക്കാളിയൊക്കെ വാട്ടുക
ആഹ
നമ്മള അരിന്റെ കുറച്ച് മുകളിൽ വെള്ളം എടുക്കും എന്നിട്ട് ഇങ്ങനെ ചിക്കൻ മസാലപ്പൊടി എല്ലാം കുടികൾ വിട്ടെടുക്കാം മല്ലിച്ചപ്പ്
ആ
അരി ഇട്ട കൊടുക്കാ ഞമ്മള് ചിക്കനും ഇട്ട കൊടുക്കാം ആ നല്ല രസ കഴിക്കാന്
അത ഏതായിരിയ നമ്മള് ബസ് മതിയ അല്ലെങ്കിൽ ഈ ആരിയ തന്നെ
നമുക്ക് എല്ലാ അരി വച്ച് ഉണ്ടാക്കാം
ഉ ആ ബസുമതിയരി ആകുമ്പൾ ബിരിയാണി പോലാവുംല്ലേ
നെയ്ച്ചോറിന്റെ അരിയാവുമ്പോൾ കുറച്ച കൂടെ രസംണ്ടാവും നമ്മളിപ്പോ നെയ്ച്ചോറ ഉണ്ടാക്കിട്ട് സെപ്പറേറ്റ് ചിക്കൻ കറി ഉണ്ടാക്കുന്നില്ലേ?
ആഹ അതെ അതെ
ഉപ്പപ്പണിയായിരിക്കും ഇറച്ചിച്ചോറ ഉണ്ടാക്ക നമ്മളീഈ ചോറിലേക്ക് ഉള്ളിയും തക്കാളിയ വാട്ടി വെള്ളവും മസാല ഇട്ട് കൊടുക്കുക ചിക്കൻ ഇട്ട് കൊടുക്കുക
അതല്ല അപ്പൊ അത് ബി പോലെ ആവുലേ
എങ്ങനെ
ബിരിയാണി പോലല്ലേ
ഇല്ല ബിരിയാണി നമ്മൾ സെപ്പറേറ്റ് മസാല ഉണ്ടാക്കി ല്ലല്ലേ ദം ഇടാത്ത ബിരിയാണിക്കിടന്ന അത്ര മസാല ഇതില് ഒരു ഉള്ളി രണ്ട് തക്കാളി അത്ര മതി
ആ അപ്പൊ കറി കറിക്കൊന്നും ആവശ്യം ഇല്ല
കറിക്ക ആവശ്യല്ല നമുക്ക് തൈരും പപ്പടവും ഉണ്ടായാൽ മതി നല്ല രസമായിരിക്കും എരും പുളിയൊക്കെ ഉണ്ടാവും നമ്മ തൈരൊക്കെ ഇട്ട് കൊടുത്താലും ഇവിടെ നമ്മൾ കൂടുതലും അതാ ഉണ്ടാക്ക നമുക്ക് അതെ അതെ നമുക്ക് കൂടുതൽ കഴ്യാത്തരൊക്കെ അതെ അതെ നമുക്ക് ഇവിടെക്കെ കഴിയാത്തവരു പെട്ടന്ന് ഇണ്ടാക്കി കഴിയും ആഹ് വേറെ കറി നോക്കേണ്ട ആവശ്യല്ല
നമ്മളെന്താ വെയ്യാതൊക്കെക്കെടുക്ക്പളൊക്കെ വേണ്ട നമ്മള കൈയെത്തണ്ടേ
അതെ അതെ കറിക്കാവുമ്പോ ഇതാമ്പോ കുറെ മസാലയും പച്ചക്കറിയും ഒന്നും കൂടുതല് വേണ്ട
അതെ അതെ അതെ
നമ്മുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിയും ചെയ്യാം നിങ്ങ അവിടെ ഒന്നും ഇത്ണ്ടാക്കലില്ല
ഇല്ല ഞങ്ങളവിടെ ബിരിയാണി വെക്കും
ആഹ് ആഹ് നമ്മൾ ഇറച്ചിച്ചോർ ബിരിയാണിയേ കാട്ടി കൂടുതൽ നമ്മൾ ഉണ്ടാക്കി ഇറച്ചിച്ചോർന്നെ
ച്ചിച്ചോറോ എല്ലേ
നമുക്ക് ആഹ് ഏതർച്ചിം പറ്റും
അപ്പൊ ബീഫൊക്കെ ആയാലല് വേ വേവ് വേറുവോ ചോറ് ബീഫൊക്കൊയാൽ റൈസ് വേ വേറോ
നമ്മള് ബീഫ് നമ്മള് സെപ്പറേറ്റ് വേവിക്കും
ആത്ഴിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇതിന്റെ കൂടെ ഇട്ടാല് വെവേറാവും
ആഹ് വേ വെറും അപ്പൊ നമ്മള് അല്ലാണ്ട് വേവിച്ചിട്ട് ഇട്ടൊടുക്കും ഭയങ്കര എളുപ്പപ്പണിയാ ഉം നമ്മള്നോമ്പിനൊക്കെ കൂടൂതല് ഇല്ലല്ല നിക്കാഹ് കഴിഞ്ഞ
ആ ഇല്ലേ റെസിപ്പികളൊക്കെ പഠിച്ചുവെച്ചൊ വീട്ടി പോയിട്ട്ണ്ടാക്കി കൊട്ക്കെണ്ടേരും
അതേ അതെ.
ആഹ് ഒരുപാട് ആഹ് ഇപ്പപിന്നെ ഒരുപാട് മക്ക ക്ക് ആദ്യക്കെ എൻ്റെക്കെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞമ്മളൊക്കെവ്ടെ വീട്ടില് വന്നിട്ടാ പഠിച്ച്ക്ണ്ടത്.
ആഹ് കല്യാണംകയ്ച്ച വീട്ടില് വന്ന്ട്ട്
ആഹ് അന്നൊന്നും അവിടിന്നങ്ങനെപഠിച്ച് ശീലൊന്നൂല്ല്യാ..
ആഹ് ആഹ് നമ്മളെയിപ്പനമ്മളെന്തെങ്കിലൊക്കെ നമുക്ക് സാധാചോറുംകറിയുണ്ടാക്കാനറിയുലെങ്കിൽ ഇങ്ങൻത്തെ സ്ഥലത്തെ നമ്മള്ണ്ടാക്കി നോക്കും.
ആഹ് ഇപ്പയ്നങ്ങനല്ലാ ഇപ്പെല്ലാരും ആദ്യംതന്നെ ഒരുവിധം പഠിച്ചിട്ട് വരും. അയ്ന് യൂറ്റൂബും ഇങ്ങനത്തെ ഓൺലൈനൊക്കെള്ളല്ലേ മ്മന്നൊക്കെല്ലാരും പഠി
ഇപ്പൊ നമുക്ക് യൂറ്റൂബന്നെട്ക്കാണ്ടെന്നെനമുക്ക് ജെമനി, എ ഐ ഒക്
ഏയ് അതെയതെ എല്ലാം കറക്ക്റ്റ്കിട്ടും. എന്റെ റെസിപ്പിയെവ്ടെങ്കിലും ചോദിക്കും മടിയാണ്ന്നൊള്ളു ഇണ്ടാക്കാന്ല്ലാരും പണികയിഞൊന്ന് അവ്ത്ക്കേറിയാല് അവ്ടെപോയ്‌കെട് കൊറച്ചേരം.
അതെ നമ്മള് കൂടുതലായിട്ട്നോക്കു പൊറത്‌ന്ന് ഫുഡ് വാങ്ങാന്ന്.
ആഹ് അപ്പൊ വൈകുന്നേരായ പിന്നെ കുട്ട്യാള് വരാനായ അപ്പൊ അവര് വരുമ്പതന്നെ ചായച്ച്ട്ടാവുംപെരേത്തെ ചോറൊന്നാർ വേണ്ടല്ലൊ
ആഹ് ആഹ് അവര് വരേം ച വെശന്ന്ട്ടായ്ക്കല്ലവര
ആഹ് അവര് വരുമ്പതന്നെ ചായാ ച്ച്ട്ടാ വര്ന്റെനെ
അവര് പോ ക്ലാസിപ്പൊവ്ന്ന സമയത്താണെ വീട്ടിലെ പണിംണ്ടാവുലേ
ആഹ് അപ്പൊ പണീംണ്ടാവും പിന്നെ വൈകുന്നേരം ചായൊട്ചീട്ട് പിന്നെവ്ടെറെസ്റ്റെട്ക്കാസമയില്ലലോ
ആഹ്അപ് പിന്നെ രാത്രിയായി.
ഉം കൊറച്ചവോളം ബിസ്സിയാവും ഇല്ല്യ ജോലിക്കൊന്നൂല്യ വീട്ട്ത്തെ-
അതന്നെതീര്ന്ന്ണ്ടാവ് ല ല്ലെ..
അത് തീരാന് തന്നെ മ്... പെട്ടെന്ന്ങ്ട് അമ്മ്ക്ക്ചോറൊക്കെനേർത്തെവെച്ചാലൊന്നും ഇബടെ പ അങ്ങനക്കെവെച്ച് വേഗം അഗ്ത്ത് കേറാന് ന്ന് വെച്ചാലത് പറ്റൂല്ല്യാ... ഇ നേർച്ചക്കുള്ള ചോറൊക്കെയോ രണ്ടുനേരത്തിനുംകൂടെ ഒറ്റഫുഡാണ് വെയ് വെക്കല്. അപ്പൊരു പന്ത്രണ്ടുമണി അ ടൈമൊക്കാവുമ്പോ ഇല്ല്യ രാത്രിക്കക്ക് വേറെവേണ്ട.
ആ.. അ അ ഇവിടേം അങ്ങനെ
അങ്ങളെ വീട്ടിലെങ്ങനെ ഒരു നേരൊ രണ്ടു നേരം -
ഇല്ലയില്ല ഒരു നേരണ്ട
അ അപ്പമ്മ്ള് നേർത്തഇ എട്ടണിഒമ്പതണിക്കൊക്കെ- ഒക്കെണ്ടാക്കിവെച്ചാല് ഇബരെ ഉപ്പാക്കൊന്നും പറ്റൂലാ...
ആ.. അപ്പനിങ്ങള് ഉച്ചക്കെന്നെണ്ടാക്കാൻ പറ്റൊ-
അ അപ്പഞീ.. ഒരു പന്ത്രണ്ടണികൊക്കാണ് അരി തീയിമ്മടല്.
ഉംമ്. നമ്മള് വേഗം അല്ലെങ്കിൽ സമയംകിട്ടുമ്പോ വേഗയെല്ലോഅരി രാവിലെതന്നെട്ട് പണി തീർ-
ആ.. അതത് പറ്റൂലാ.. പിന്നെഞാ.. ങ് റേഷനരിയാണധികം വേവിക്ക. അതെ അതെ പിന്നെ റേഷനരിയാണ് അധികം നമ്മൾ ഉണ്ടാക്കുക
റേഷൻനരിയാ ഉപയോഗിക്കാറ്?
ആ റേഷനരിയാണ് അപ്പൊ അതാവുമ്പ പെട്ടന്ന് നമുക്ക്‌ രാവിലെ ഉണ്ടാക്കി
ആ അതാണ് പിന്നെ ഉച്ചക്ക് ഉണ്ടാക്കിയാലും പെട്ടന്ന് ആവുമല്ലോ
ആ അതെ അതെ അതെ
ആ നിങ്ങള ഭർത്താവിന്റെ ഉപ്പ ഉമ്മയൊക്കെ ആയിക്കൂല്ലേ വീട്ടില് ഇണ്ടാവ
ഇനിക്കും ഉമ്മ ഉപ്പുയുണ്ട് അവര് അവിടൊയാണ് ഞാന് കെട്ടിച്ച വിട്ടലല്ലേ പിന്നെ അങ്ങോട്ട് പോവുട്ടോ അപ്പൊ അങ്ങനെ കാണാൻ പൂതിയാകുമ്പോ പോകും
പോയി നിക്കലും ഒന്നും നടക്കലുണ്ടാവിലല്ലേ കുട്ടികൾക്ക് സ്കൂളള്ളത് കൊണ്ട്
ആ സ്കൂളുണ്ട് മദ്രാസുണ്ട് സ്കൂളല്ലാ കാട്ടി മദ്രാസ് സ്കൂള് വിഷയല്ല സ്കൂള് നമ്മുക്ക് അവിടെന്നും പോവാ പക്ഷെ മദ്രാസ് രാവിലെ വരണ്ടേ ലീവ് എടുക്കാനും ഉസ്താദ് മാര് ചീത്ത പറയും ആതൊണ്ട് ലീവ് എടുക്കലില്ല പിന്നെ ഇപ്പൊ പണിക്കാരും
മറ്റുമുണ്ടാവില്ലേ
ഏ വെക്കേഷന് ആ അയിന് വെക്കേഷൻ ഉണ്ടാവകുമ്പോ സ്കൂളല്ല മദറസയുണ്ടാകുമ്പോൾ സ്കൂളില്ല അതെല്ലെ ഇപ്പോ ആ ഒരു ലീവ് തര- ഇലില്ലോ അങ്ങനെ ആകുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ് ഒരേ സമയം ലീവ് കിട്ടുകയാണെങ്കിൽ നമക്ക് നല്ല സുഖമാണ് ഉം ഉം
ഒരു നേരം റെസ്റ്റ് എടുക്കാനും പറഞ്ഞിട്ടുള്ള സമയമില്ല ജോലി അതും പോന്നുല്ല
അതെ അത അപ്പൊ ഞാനങ്ങനെ വിചാരിക്കും അ ജോലിക്കൊക്കെ പോകുന്ന അവരുടെ അവസ്ഥ എന്താ രാവിലെ അത്രയും
തേന്നെങ്കില് ഉ ജോലിക്ക് പോകുന്ന ആൾക്കാ കാരാണെങ്കിൽ ഒന്നെങ്കിൽ ജോലി മാത്രം രണ്ടും കൂടെ ചെയ്യാന്നുള്ളത് ഭയങ്കര പണിയല്ലേ
പണിയാണ് പക്ഷെ ഓർക്ക് നല്ലതാ- കാരണം ആ ജോലിയെങ്കിലും ഉണ്ടാവൂല്ലേ സാലറിയെങ്കിലും ബാക്കി-
ആ സാലറിങ്കിലും ഉണ്ടെ അതെ അതെ ഇപ്പൊക്കെ പൈസ ഇല്ല ഇല്ല ഞാൻ പഠിക്കുന്നു അക്കൗണ്ടിങ് പഠിക്കണം
അക്കൗണ്ടൻസി
ആ അപ്പൊ പൈസ ഇല്ലാണ്ടിപ്പോ ഒന്നുംനടക്കൂല്ലല്ലോ
അതെ അതെ അതെ ഞാനും വിചാരിച്ചു എന്റ മക്കളെങ്കിലും നല്ല പഠിപ്പിക്കണമെന്ന് നമ്മള്
അതെ കല്യാണം കഴിച്ച്കഴഞ്ഞാ പിന്നെ എത്ര ആയാലും പിന്നെ പഠിക്കുന്ന ജോലിക്ക് പോകുന്ന ആൾക്കാരു ഉണ്ട് അങ്ങനെ ഈ കുട്ടികളൊക്കെ ആകുമ്പോ സ്ട്രെസ്സ് ആകുമ്പോ എല്ലാർക്കും മടി വരും പോവാന്
ശരിയാണ്
അതെ എന്നാ ഓക്കെ
ആ ഓക്കേ ഓക്കേ ഓക്കേ